ആഹ് എന്തൊക്കെയ വർത്തനം
നല്ല്യ അങ്ങനെ പോവൂന്നു ആഹ ഫുഡൊക്കെ കഴച്ച് കിടന്നു
ഉംഹ് ആഹ് മക്കളക്കൊറ്ങ്ങിയൊ?
ആഹ് മോനൊറ്ങ്ങി
ആഹ് എന്താപ്പ് ഇന്ന്പൊറ്ത്ത്പോയാ ഫുഡ്ഡ്കഴിച്ചത്?
അല്ലേയ് വീട്ട്ന്ന്ന്നെ
ഏഹ് ഞങ്ങള്പ്പോപൊറ്ത്ത്പോയി ഫുഡ്ഡ്കഴച്ച് വന്ന്ട്ടൊള്ളൂ
ഏഹ് ശെരി
അപ്പനല്ലൊരു എന്നുഅമ്മളിങ്ങനെ ഫുഡ്ഡൊക്കെനല്ലെ എന്താനല്ലെ അടിപൊളിടേസ്റ്റ്ണ്ടായ്ര്ന്നു ന്താണ്ഞമ്മള് ആഹ് പൊറ്ത്ത്ത്തെ ഫാസ്റ്റ്ഫുഡ്ഡാവുമ്പോമ്മക്ക് ഒന്നുംകുടിം പ്രത്യേകഒരുടെസ്റ്റ്അല്ലേ? അപ്പൊഎട്ക്കിടക്ക്ങ്ങനെപോയി പൊറ്ത്ത്പോയി ഫുഡ്ഡ്കഴിക്കും
ഏഹ് എട്ക്കട്ക്ക്പോവോ?
ആഹ്
ആഹ്
ന്താണ് ഇപ്പങ്ങനെഎന്നും കഴിക്കാനൊന്നുംപറ്റൂല നമ്മളെഫുഡ് നല്ലതൊന്നല്ല ന്നാലും ഞമ്മള് എന്നുംങ്ങനെ വീട്ട്ത്തെകഴിക്കണ്ട വിചാരിച്ചിട്ട്ങ്ങനെ എട്ക്കൊര് മക്കക്ക് ഒരു എൻജോയ്മെന്റെല്ലേ പൊറ്ത്ത്പോയി ഫുഡ്കഴിക്കന്ന്കണ്ട അങ്ങനെപോകും ഇങ്ങള്പോവ് ലുണ്ടോ അങ്ങനെപൊറ്ത്ത്?
ആഹ് പോവല്ണ്ട് എടക്ക്ങ്ങ്നെപോവ് ല്ണ്ട്.
ആഹ് പൊറ്ത്ത്ത്തെ ഫുഡ്ഡെഎന്നും കഴ് ഴിക്കാനല്ലല്ലേ നമ്മളെഅത്കൊണ്ട്കൊറേ പല അസുഖങ്ങളുംവരും ന്നാലും നമ്മ്ക്ക് അയിന്റെരു ടേസ്റ്റുംകാര്യങ്ങളും അറിഞ്ഞമ്മള്ഹ് കഴിക്കാതിരിക്കൂല്ല
ആഹ് ആഹ്
ഉം അപ്പഅങ്ങനായിട്ട്പിന്നെങ്ങെനെപൊറ്ത്ത്പോയി ഫുഡ്ഡഴിക്ക അയിന്റെകൂടെ
ത്ത്പോയി വന്നത്
ഞങ്ങളൊരുമയ്രിമ്പിന് പോയിട്ട്പ്പൊരു പത്ത്മണിയ്ക്ക്ണ് വന്ന്
ഓഹ് ഓഹ് ശെരി
അപ്പൊ വന്ന്ക്കാണ്ട്പ്പ കെട്ക്കാൻനിക്കാണ് അപ്പൊ മക്കളോടൊക്കെ ഫുഡ്ഡെങ്ങനെണ്ടായിനിന്നൊക്കെ ചോയി ച് അങ്ങനെ പറയചില ഹോട്ടലിതെ നല്ല നല്ലടേസ്റ്റയ്ക്കണം പലഹോട്ടലും പലവ്യത്യാസാണല്ലോ ഞങ്ങള് വ്ടെമോങ്ങ് ഞങ്ങള് വ്ടെ എട്ത്ത് കൊറ്ച്ചെട്ത്ത്എന്താണ് ഡെലീഷ്യണ്ട് അപ്പൊഅയില് പോയി ഫുഡ്ഡയിച്ചെ അയിത്തെ ഫുഡ്ഡൊക്കെ ഭയങ്കരടേസ്റ്റാ നല്ല കുറച്ച് കൊടുക്കാനൊന്നേ ഉള്ളൂ
ഓന ല്ലഫുഡ്ഡാണൊഅവ്ട്ത്തത്?
ആഹ് അതെഅതെ നല്ലോര് അടിപൊളിടേസ്റ്റ് വെറൈറ്റിയൊക്കെ അവ്ടെ ഫുഡ്ഡ്കിട്ടുംനമ്മൾക്ക് ഇങ്ങനെചൈനീസ്ഫുഡും ഒക്കെഅമ്മള് അവിടെകൊട് കിട്ടുംപഷെ കൊറ്ച്ചര് പൈസ കൂട്തലാണ്ന്നൊള്ളു ആഹ് അല്ല നല്ല അടിപൊളി ടിപൊളി ഹോട്ടലുംകാര്യങ്ങളൊക്കേണ് അമ്മ്ക്ക് എല്ലാസൗകര്യങ്ങളുംനല്ലവൃ വൃത്തിഹീനമായൊരുനല്ലൊരുഹോട്ടലാത്
ഓ ആഹ്
ആഹ് അങ്ങനെ അപ്പൊ പിന്നെ വീട്ടിലും ഞമ്മള് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കും ബിരിയാണി നെയ്ച്ചോറ് മന്തി പക്ഷേ മന്തി നമ്മള് പൊറത്ത് എത്ര നമ്മള് വീട്ടിലുണ്ടാക്കിയാലും നമ്മക്ക് കഴിയൂല ടേസ്റ്റ് കിട്ടൂല പൊറത്താവുമ്പോ അത് പിന്നെ വേറൊരു ടേസ്റ്റും കാര്യങ്ങളും ആണ്
ആഹ് അത് ശരിയാ
ഉം ഉം ഇപ്പൊ കല്യാണ പെരയിൽ പോയാലന്നെ പലെ പലെ ഫുഡ്ഡാണല്ലേ എല്ലോടത്തും എല്ലാർക്കും ഫുഡ്ഡാണ് മെയിന് ആദ്യത്തെ പോലെയൊന്നും ഞമ്മള് ഒരു ആദ്യവൊന്നും അങ്ങനെ ഉപ്പേരി കറികൾ അങ്ങനൊന്നും ഇല്ലാ എന്തെങ്കിലും ആയിട്ട് ഇപ്പോ ഒന്നും അങ്ങനല്ലല്ലോ ഇപ്പോ എല്ലാ വീട്ടിലും ചിക്കനും ബീഫ് ഒക്കെയാണ് ഫുള്ളും അത് ഇല്ലാത്ത വീടുകള് ഇല്ല ഇപ്പൊ
ആഹ് അതെ
എല്ലാ മക്കൾക്കും ചിക്കനും ബീഫും ഇല്ലാതെ ഏത് മക്കളും ഇപ്പോ കഴിക്കാത്തൊരു അവസ്ഥയാണ് എന്നും ചിക്കൻ
ചിക്കനോട് എല്ലാർക്കും ഏറ്റവും ഇഷ്ടം
അതെ ചിക്കനാ ഏറ്റവും ഇഷ്ടം
ആഹ്
മീനും ഉം മീനും കുട്ടികൾക്ക് കൊഴപ്പവൊന്നുവില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ചിക്കനാ ചി ചിക്കന് കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം എന്തോ ഒരു ടെസ്റ്റാ നമ്മക്ക് തന്നെ ഒര് ഒന്നും കൂടി ടേസ്റ്റായി തോന്നണേ ചിക്കനോണ്ടുള്ളാ വിഭവങ്ങളല്ലേ
ആഹ് അതെ ആഹ്
ഉം പിന്നെ അങ്ങനെ വീട്ടിലായാലും നമ്മള് ഇങ്ങനെ ചിക്കനും ആഹ് ഫുഡ്‌ ഒക്കെ ഇണ്ടാക്കും വെറൈറ്റി നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടോണ്ടൊക്കെ എല്ലാവിധ വെറൈറ്റി ഫുഡ്ഡുകളൊക്കെ ഉണ്ടാക്കി നോക്കും ടേസ്റ്റ് ചെയ്യും ചോയിക്കും എ ബാക്കിയുള്ളലോടൊക്കെ കസിൻസിനോടൊക്കെ ചോയിക്കും ഉണ്ടാക്കി കൊടുത്തങ്ങാണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് അവർക്കൊക്കെ ഭയങ്കര ഇ ഇഷ്ടാണ് നമ്മള് ഫുഡ്‌ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാല് അപ്പൊ ഉണ്ടാക്കണ അന്ന് നല്ല മനസോടെ തൃപ്തിയോടെ ഉണ്ടാക്കി കൊടുത്താല് ഓല് നല്ല അടിപൊളി ടേസ്റ്റാന്നൊ ക്കെ പറയുമ്പോ നമക്ക് ഒന്നും കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ളരു ഇത് എനിക്ക് പിന്നെ ഒന്നും കൂടി മധുരത്തിനോടാ താല്പര്യം മധുരത്തി എല്ലാ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഭയങ്കര ഇഷ്ടാണ് ഏ എ ഇങ്ങനെ എരുവിനോടും പുളീനോടൊന്നും വല്ല്യ താല്പര്യവില്ല അപ്പ എനിക്ക് ഏറ്റവും അപ്പൊ ഞാന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കല് ഈ സ്നാക്സും കാര്യങ്ങളും സ്വീറ്റ് വൈകുന്നേരം ചായക്ക് കടി അങ്ങനെ തിന്നുവേയും ചെയ്യും
ആഹ് ആഹ്
ഇങ്ങള് ഉണ്ടാക്കലില്ലേ സ്നാക്സൊക്കെ
ആഹ് ഉണ്ടാക്കലണ്ട് ഞാനും ചെലപ്പോ യൂട്യൂബിലൊക്കെ കണ്ടങ്ങാണ്ട് വൈകുന്നേരം ഈവനിക്ക് ഒക്കെ ഉണ്ടാ ആക്കാറുണ്ട്
ആഹ് ആഹ് മക്കക്കും ഏ റ്റവും കൂടുതൽ ഇഷ്ടം മധുരത്തിനോടാണ് കൂടുതൽ ഇ
എനിക്ക് മധുരം വല്ലാതെ ഇഷ്ടവില്ല എനിക്ക് എരുവിനോടാണ് കൂടുതല് താല്പര്യം
ആഹ് ആഹ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മധുരാണ് മധുര ത്തിനോടാണ് കൂടുതൽ താല്പര്യം പല പലേ വിവിധ സ്നാക്സുകൾന്നിട്ട് ണ്ടാക്കി വെക്കും. പൊറത്ത് പോയാലും ഭയങ്കര ഇഷ്ടം മധുര മധുരം കഴിക്കണം ജ്യൂസൊക്കെ എല്ല അടിപൊളി.
ആഹ്.
ത് ജ്യൂസ് അവിൽമിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്.
ഇഷ്ട്ടാലേ.
ഉം പോർത്ത് പോയാല് അങ്ങനെ കഴിക്കും എടക്ക് ഞങ്ങള്. പൊറത്ത് കഴിക്കാൻ പോകും വീട്ടിലുണ്ടാക്കും.
ആഹ് ഞാനങ്ങനെ പൊറത്ത് പോയി. മധുരം അങ്ങനെ വല്ലാതെ കഴിക്കുല അല്ലാത്തൊക്കെ ങ്ങനെ കഴിക്കലൊക്കെണ്ട്.
ആഹ് ഇപ്പൊ കൂടുതൽ എല്ലാരും എന്താണ് പ്രാധാന്യം കൊടുക്കണത് ഫുഡിനാണ്. ഭയങ്കര എല്ലാർക്കു അത് ഒര്. വ്യത്യസ്തമായ വെറൈറ്റികള് ഉള്ളൊരു ഫുഡ് കഴിക്കണന്നാ എല്ലാർക്കും ആഗ്രഹം. അപ്പൊ പിന്നെ ആരും ഇണ്ടാക്കും ചെയ്യും. ഇണ്ടാക്കാൻ തോന്നും ചെയ്യും മടി പണ്ടത്തെ മാതിരി മടിയൊന്നുല്ലല്ലോ. എന്നും വെറൈറ്റി വെറൈറ്റി എല്ലാരും ഇങ്ങനെ പരിശീലിപ്പാണല്ലോ.
ആഹ്.
ഇപ്പത്തെ കുട്ടികൾക്കും ആ യൂട്യൂബില് ഇപ്പോ ഒരുപാട് റെസിപ്പി കാര്യങ്ങളും ഒരു. ഓരോ ചാനലിലായിട്ട് ഓരോരുത്തരു ഇടും ചെയ്യും നമ്മുക്കതിങ്ങനെ. കാണുമ്പോ ഇണ്ടാക്കി നോക്കാന് ഒരു പൂതി ഇണ്ടാവും ഞമ്മള് ഇണ്ടാക്കി നോക്കും ചെയ്യും പിന്നെ കുട്ടിയക്ക്. ക്കത് ഭയങ്കര ഇഷ്ട്ടാണ് കഴിക്കാനും കാ
ആഹ്, ആഹ്.
അപ്പ അങ്ങനെ അപ്പൊ. ഇപ്പൊ ഇന്നിപ്പോ ഞാന് വൈകുന്നേരം സ്നാക്സ് ഇണ്ടാക്കി വെക്കും.
ഓ ഒണ്ടാക്കിയോ എന്താണ്ടാക്കിയേ?
ആഹ് ഇന്നിപ്പ അൽവായ്ക്കായിട്ട് ഇങ്ങനെ അങ്ങനെ ഇണ്ടാക്കി. നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് അത് പാലും പഴോ
മക്ക
അപ്പൊ അത് മക്കളൊക്കെ പറഞ്ഞു ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളുംണേ.
മക്കളൊക്കെ ഇഷ്ടാന്ന് പറഞ്ഞോ?
ആ മക്കൾക്ക് ഇഷ്ട്ടാണ് എന്റെ ചെറുതിന് പിന്നെ എരിയൊന്നും പറ്റൂല. മധുരത്തിനോട തര ഭയങ്കര ഇഷ്ട. രണ്ടാക്കും ഇഷ്ട വല്ല്യവന് പിന്നെ അങ്ങനെ അവന് പറ്റിയതേ കഴിക്കുള്ളൂ അല്ലാതെ എല്ലാതും അങ്ങനെ കഴിക്കൂല.
ആഹ് അത് ശെരി.
അത് പിന്നെ ഏ മധുരള്ള എന്തായാലും ഓന് ഭയങ്കര ഇഷ്ട്ടാ. എരിവുള്ളതിനോട് വലിയ താല്പര്യമില്ല അപ്പൊ ഇങ്ങനെ. എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി കൊടുക്കെ ചെയ്യും.
ആഹ്.
ഇപ്പത്തെ മക്കളൊക്കെ പുറത്ത് പോയിയല്ലേ ഫുഡ് കഴിക്ക വീട്ടിന്ന് ഫുഡ് കഴിക്കാനും ഓല് വരൂലല്ലോ. ഞമ്മള ന്ത് പറഞ്ഞാലും പൊറത്തു പോയി ഫുഡ്ഡ് കഴിക്കണ ഭയങ്കര കേടല്ലേ എന്നും. ഇപ്പൊ ഒന്നും അത് കാണൂല്ല ഉം ഓൽക്കൊക്കെ പ്പ ചെക്കന്മാർക്കൊക്കെ അധികം പുറത്തുന്നാണ്. നമ്മള് വെറുതെ വീട്ടില് വെളമ്പി വെക്കും.
ആ അതെ.
ആഹ് ഞ കഴിക്കും വിചാരിച്ച് ഓല് വരും. പിന്നെ ഓർക്ക് വേണ്ടി വരൂല. ഓല് അങ്ങനെ ചെങ്ങായിമാ പ്പ അവിടേം ഇവിടേം ങ്ങനെ പോയി ഫുഡ്ഡ് ക്കെ കയി
ഓഹ്! ആഹ്! ഇപ്പത്ത ചെക്കന്മാര് ഫുള്ള് അതന്ന ല്ലേ. പൊറത്ത് പോയി ഫുഡ്ഡ് കഴിക്ക. ആഹ്!
ത്ത് പോയി ഫുഡ്ഡ് കഴിക്ക. അങ്ങനെയണല്ലോ. ഓല്ക്ക് എത്ര പറഞ്ഞാലും അഹോരു പുറത്ത് പോയൊരു ദിവസം നമ്മൾ കഴിച്ച അതിന്റെ ടേസ്റ്ററിഞ്ഞാ പിന്നെ വീണ്ടമ്മള്
ആഹ്! അതെ അതെ.
ആഹ്! പിന്നെ മ്മക്കത് ആഹ് ഒരു ടേസ്റ്റ് മ്മള് വീട്ട് വന്നാല് ഭക്ഷണത്തോടെ നമ്മക്ക് കിട്ടയും ചെയ്ലല്ലോ. പിന്നെമ്മക്ക് അവിടെ ഇങ്ങനെ പോയി എന്നും എന്നും ഇങ്ങനെ കഴിക്കാനേ തോന്നൂ.
ഹോട്ടൽത്തെ മാതിരിയൊക്കെ ഇണ്ടാക്കാ നോക്കും. പക്ഷെ അതേ മാതിരി
ആഹ്! അതെ അതെ. ഉം ഹോട്ടത്തെ മാതിരി ക്കെ നമ്മൾ ണ്ടാക്കാൻ നോക്കും. ചെൽത് റെഡി ആവും ചെലത് റെഡി ആവൂല.
ആഹ്! അതെ
ക്ഷെ ഓര് ണ്ടാക്കണ കണ്ടാ നമക്ക് നല്ല ഒരടിപൊളി ഫുഡാണെന്ന് തോന്നും. കണ്ടാല് വീഡിയൊക്കെ കണ്ടാല്. പിന്നെ വേറെന്ത്? പിന്നെ. എന്തേനു ന്ന് നിങ്ങൾക്ക് കൂട്ടാന് എന്തേനു.
എനിക്ക് മുരിങ്ങ കറിയും പിന്നെ ചിക്കൻ വരട്ടിയതുനി ഇന്ന്.
ആഹ്! ആഹ്! കഴിച്ചോ?
ആഹ്! ആഹ്!
ഫുഡ്ഡ് വയറ് നിറച്ച് കഴിച്ചോ?
ഓഹ്! കഴിച്ചു കഴിച്ചു.
ഉം ഉം ഉം ഉം നിങ്ങളെല്ലാ വെറൈറ്റീസും ഉണ്ടാക്കി നോക്കലുണ്ടോ?
ആഹ്! ഉണ്ടാക്കി നോക്കാറുണ്ട്.
ആഹ്!
ഉം ങ്ങക്കെന്തെനു. ആഹ് നിങ്ങളിന്ന് പുറത്ത് പോയ ഫുഡ് കഴിച്ചല്ലേ. ആഹ്!
ആഹ്! ഞങ്ങള് പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ഞങ്ങളെ ഇപ്പോ ഒരാഴ്ചയായിട്ട് പുറത്ത് പോയിട്ടില്ലേനി. അപ്പോ ഇന്ന് പിന്നങ്ങനെ
എന്താ പുറത്ത് പോയി ഫുഡ്ഡ് കഴിച്ചത്.?
മ കുട്ട്യാക്കൊക്കെ മക്കക്കൊക്കെ ഈ മന്തിയാണ് ഇഷ്ടം, മന്തിം അൽഫാമും. അയില് ഹണി ണ്ടാവും പിരി പിരി അൽഫാം ണ്ടാവും അങ്ങനെ.
ആഹ്! ആഹ്!
ഓൽക്കൊക്കപ്പം അതാ ഇഷ്ടം.
ആഹ്! ആഹ്!
നിങ്ങളെ മോന് അത് കഴിക്കൊ?.
ഇല്യ. ഓന് ചെർതാണ്. ഒരു വയസ്സേ ആയിട്ടുള്ളു.
ഏഹ്. ഒരു വയസ്സായിട്ടുള്ളു. അപ്പോ ഫുഡ്ഡക്കെ കൊടുക്കാൻ പ്രോട്ടിനാണ്. ചിക്കനൊക്കെ പ്രോട്ടിനാണ്. അപ്പോ അങ്ങനെ അഹ് കൊടുക്ക. എന്തൊക്കെ ഫുഡ് കൊടുക്കും ന്നട്ട്.
ഞാന് ഇടക്ക് ചോറ് ഇങ്ങനെ കൊടുക്കും. അല്ല വെന്ത ചോറക്കെ കൊടുക്കും. പിന്നെ ഫുള്ള് രാഗി അങ്ങനത്തെക്കെണ് പൊടി ഐറ്റംസാണ് ഞാൻ കൊടുക്കാറ് പിന്നെപ്പ ഉച്ചക്ക് കഞ്ഞി കൊടുക്കും
ഉം ഉം ഉം ഒരെ നമ്മള് വിറ്റാമിൻ കാര്യങ്ങളും എല്ലതും ഇൻക്ലൂഡ് ആക്കിക്കാണ്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം അല്ലേ മ
ആഹ് ആഹ് അത് കൊടു ആഹ് അങ്ങതന്നെ ഞാന് ഈ ഹെൽത്ത് മിക്ച്ചറിന്റെ പൊടിയാ കൊടുക്കാറ് അധികം രാത്രി ഒക്കെ അയില് എല്ലും ഉണ്ടാവും പിന്നെ കഞ്ഞില് ഞാന് പ്രോട്ടീൻ ചെറു പയറൊക്കെ ഇട്ട്കാണ്ടാണ് കഞ്ഞിയൊക്കെ വെക്ക് വെച്ച് കൊടുക്കാറ്
ആഹ് പിന്നെ വേറെന്താ പിന്നെന്ന പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ
ഇല്ല പ്രത്യേകിച്ച് എത്തുല്ല
എന്ന ശരി ഞാ വിളിക്കണ്ട്ട്ടോ
ആഹ് ന്നാ അയിക്കോട്ടെ ശരി